കേൾക്ക്ന്നില്ലേ ഹലോ കേൾക്ക്ന്നില്ലേ
ആഹ് കേക്ക്ന്ന്ണ്ട്
ആ എന്താ സുഖ ഓ സുഖായിട്ട് പോവ്ന്നു
ആ എന്താ പരിപാടി
ഇവടെങ്ങനെ ഇര്ക്കാ ഇപ്പൊ നോമ്പായോണ്ട് ഇന്ന്പ്പോ ഫുഡൊന്നും വേണ്ടല്ലോ ഇവടെ ഇനിപ്പ നിസ്കരിക്കാ നിക്കാ ആ കുളിക്കെ കഴിഞ്ഞ് നിസ്കരിക്കണം
ആഹ് കുട്യാളൊക്കെ ആ ന്നിപ്പോ
സ്കൂളില്ല മോ മോള് ഇവടണ്ട് മോന് പള്ളി പോയീണ് സിന്റെ കൂടെ എന്താ അവിടെ പാട് അവിടെ എന്താ വർക്കെയ്യുന്നുണ്ടോ
ഇല്ല വർക്കൊന്നും ചെയ്യ്ണില്ല ഇവടങ്ങനെ ഇരിക്ക പ്രത്യേകിച്ചൊരു പരിപാടില്ല ഇന്ന് നേര്ത്തൊക്കെ പണിഒക്കെ കഴിഞ്ഞ്
കല്യാണം കഴിഞ്ഞതാണോ ആ എത്രാ മക്കളൊക്കെല്ലേ
ഏനിക്ക് ചെറിയൊരു മോളാ രണ്ട് മാസായിട്ടൊള്ളൂ
ആ രണ്ട് മാസോ
ആഹ്
ഏ അത് ശെരി ഹസ്സ് എവിടെ?
ഹസ്സ് എർണാകൊൾത്താ
കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ട് മാസായിട്ടേ ഒള്ളൂ
അല്ലെ ചെറിയ മോളാണ് മോള്ക്ക് രണ്ടു മാസം കഴിഞ്ഞിട്ടെ ഒള്ളു മൂന്ന് മാസം
ഓ ഓ ആ ശെരി ആ ആ മോളെവിടെന്നിട്ട് ഒർങ്ങാ
ഒർങ്ങാ
ആ ഒർങ്ങുന്ന ടൈമായിരിക്കുംല്ലേ ആ രണ്ടു മാ അപ്പൊ വീട്ടിലായിരിക്കുലേ രണ്ടു മാസം ആ ആയിട്ടൊള്ളൂ ആ ആ ആ ആ അത് ശെരി ഫുഡൊക്കെ കഴി ച്ച് ഇങ്ങനെ കെട്ന്നാ മതിയല്ലോ ആഹ് ഇപ്പൊ ഇങ്ങനെ അ ആ അതെ അതെ ഇനിപ്പോ ഒരു മാസം കൂടെ
അല്ല ചെൽപ്പോ കൊർച്ച് കയ്യെക്കാരം ഇൻക്ക്
സിസേറിയൻ ആണോ ആ അത് ശെരി ഞാന് ഇൻക്കും സിസേറിയനെന്നു അപ്പൊ ഞാനൊക്കെ നാല് മാസം കഴിഞ്ഞാരെ പോന്നത് ഏ ആ നാലു മാസം നാലു മാസം നാലു മാസം കഴിഞ്ഞാട്ട് ഇങ്ങോട്ട് വന്ന് പിന്നെ ഒര് എട്ടീസം നിന്നിട്ട് പിന്നെ വീട്ട്ക്കന്നെ പോയി
ആഹ് അതെന്തെ ഇപ്പം അങ്ങനാട്ടി
ഏ
അതിപ്പോ എന്തെ അങ്ങനാട്ടി ഓയ്ച്ചാ
അല്ല സിസേറിയനായി സിസേറിയനായപ്പയേ നമുക്ക് പെട്ടെന്ന് നമ്മളെ നോർമൽ ഡെലിവറിൻ്റെ പോലെ അങ്ങനെ മൂന്ന് മാസം കറക്റ്റില് അങ്ങനെ പോരാന്ല്ല ഒരു ഇത് ഇല്ലേനല്ലോ റസ്റ്റെട് ആ അതെ റെസ്റ്റ് റസ്റ്റ് എടുക്കണല്ലോ അതോണ്ട് ഞാന് നാലു മാസം നിന്നിട്ട് എട്ടീസം നിന്നാണ്ട് പിന്നിം വീട്ട്കന്നെ പോയി അപ്പാ അതുപോലൊക്കെ ചെയ്താ മതി
വീട്ടില് ഒറ്റക്കെന്യോ
അല്ല ഞാൻ തലവാട്ടിലെന്നേണ് ഇത്രേന അമ്മേം എല്ലാരും ഇണ്ടായിരുന്നു
പിന്നെ അത് കഴ്ഞ്ഞ്ട്ട് പിന്നെ പിന്നെ എപ്പളാ പോയപ്പങ്ങള്?
പിന്നെ ഞാന് അന്നൊക്കെ നമ്മക്ക്ർഞ്ഞാല് ചെറിയ ഒരു കുട്ടിയല്ലേ ഉള്ളൂ. അത് അതികും എന്റെ എന്റെ വീട്ടിലന്നെ ആയ്രുന്നു നിക്കല്. ഏഹ് എപ്പ ആഹ് എട ക്കൊക്കെ ഇങ്ങോട്ട് വര്ലുള്ളേനി. ആറു മാസം എന്തായാലും നമ്മള് നല്ലോണം ശ ശ്രദ്ധിക്കണം പിന്നെ ആഹ്.
ക്കെന്നെ പണിട്ടും.
ആഹ് അതെന്തെ നിങ്ങക്കെന്തെ ആ പിന്നെയാണ് നമുക്ക് ഈ വേദനായിട്ടും പലേതും ഉണ്ടാക. നിങ്ങക്ക് എന്തേ സിസേറിയൻ ആവാനെന്തേ?
ക്കെന്താ പെട്ടെന്ന് ബ്ലീഡിങ് ആയി. അതോണ്ടങ്ങനെ സിസേറിയൻ ചെയ്ത്.
ഓഹ് അത് ശരി. ഞാ ഇൻക്ക് പിന്നെ ബ്ലീ ഇൻക്ക് ഭയങ്കര പെ യ്നേന്നു. ൻക്ക് വികസനാവ്ന്നില്ല നമ്മള് ആ ടൈമ്മ് ആഹ് ന ഭയങ്കര ഒരു ദിവസ ഒന്നര ഒ ഒരു ദിവസം മൊത്തത്തില് ഞാ അനുഭവിച്ചാ വേദ
ആഹ് അല്ല ഇൻക്ക് പിന്നെ അതൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ വേദന എന്താന്ന് അറിഞ്ഞിട്ടില്ലാ
ച്ച് ടൈമ് വരേ ആയി നമുക്ക് ആ ലാസ്റ്റ്ക്ക്ള്ള ആ ഒര് ഇത് വരേ എത്തീട്ടും വികസനം ഒരു രണ്ട് വെരലില് കൂടുതല് ആവുന്നില്ലാറിഞ്ഞ്
ആ ആഹ്
റ്റ് പിന്നെ ഓല് പർഞ്ഞ് ഏ നമ്മള് ചെയ്യല്ലാതെ വേറെ വഴി ഇല്ലാർഞ്ഞ് അങ്ങനെ ചെയ്തതാ അപ്പൊ ഞാൻ പറയും രണ്ടും അനുഭവിച്ച്പറിം മറ്റേപ്പം പിന്നെ ഞാന് രണ്ടാമത്തേന് ഞാന് വെയിറ്റ് ചെയ്തീലാ ഞാൻ ചെയ്യാൻന്നെ പർഞ്ഞ് കാരണം വെയ് റ്റെയ്തിട്ട് കാര്യല്ല അധികു അങ്ങനെ ആവൂലാ ആ നോർമൽ ആവൂലാ ആ അതെ എപ്പ
ഇത് എത്ര ആദ്യത്തെ കുട്ടിക്ക് എത്ര വയസ്സായപ്പ രണ്ടാമത്തെ ആയത്
ഇൻക്കഞ്ചു വയസ്സായാരെ കറക്റ്റ് അഞ്ചായാരേണ് രണ്ടാ ആ രണ്ടാമത്തായത് ചെലര്ക്ക് പെട്ടന്നാവു ല്ലോ രണ്ടും മൂന്ന് വയസ്സ് അതൊക്കെ പറഞ്ഞാല് നമുക്ക് ലാസ്റ്റത്തെ തുന്ന് ആഹ് തുന്ന് ഭയങ്കര വേദനായി ഇങ്ങനെ വരും ഞമ്മുക്ക് എനിക്ക്ന്നെ അഞ്ച് അഞ്ച് അഞ്ചു വർഷത്തിന് ശേഷം ആയിട്ട് തന്നെ എനിക്ക് തുന്നി ചെറുതായിട്ട് അങ്ങനെ ഒരു നമുക്ക് അവിടെങ്ങനെ ഒരു ഒരു വലിച്ചില് ആ ഇനി പീരിയഡ്സിന്റെ ടൈമിലും ആഹ് അതെ പീരിഡ്സിന്റെ ടൈമിലൊക്കെ ഉണ്ടാവും നമുക്ക് ആ ഒരു ഒരു ഒരു വേദനണ്ടാവും അവിടെങ്ങനെ എന്തായാലും ഉണ്ടാവും ഇപ്പൊ ആഹ് മുറിഒക്കെ പെട്ടെന്ന് ഒണങ്ങിയോ
ഇന്റത് പെട്ടന്നൊണങ്ങി കുഴപ്പന്നും ഇല്ല പക്ഷേ ഇൻ ഇൻക്കെന്താച്ച് ഭയങ്കര വേദന ഉണ്ടായിരുന്നു എല്ലാർക്കും വേദന കുറവാവ്. നാലൂസം കഴിഞ്ഞാ വേദന കുറവാവൂലോ
ആഹ് അതെ അതെ ഹാവൂ എന്താണ്ല്ലേ അത് കഴിഞ്ഞ് ആ തരിപ്പ് പോയിട്ടുള്ള ഒരു വേദന
ഇൻക്ക് പത്ത് പതിനെട്ട് ദീസം ഇൻക്ക് വേദനണ്ടായിന്നു ഇക്ക് ഇപ്പഴും എടക്ക് വേദ ഇപ്പ ഇങ്ങനെ ഇപ്പൊ വേദന കുറഞ്ഞു വര്ന്ണ്ട് ഇപ്പൻക്കെട്ക്കെപ്പഴങ്കിലും ഒരു തരിപ്പ് മാത്രേ ഒള്ളൂ ഇപ്പൊ ചൊറി ചൊർച്ചിലിണ്ട് എടക്ക്
ആഹ് അതിന് അവിടെല്ലേ ഇപ്പണ്ടോ ഓയ് ഓയ്മന്റ്
ഇല്ല ഇപ്പൊന്നും ഇല്ല ആകെ ഒരാഴ്ച ഉള്ളൂ ഒൽമൻറ് ഒരാഴ്ചയ പത്തീസം ഒക്കെ ഉള്ളൂ- ചെറിയൊരു ഓൽമെന്റ തരുള്ളോ -
കുളിയൊക്കെ കഴിഞ്ഞു അല്ലേ നമ്മള് പിന്നെ വന്നതിൽന്നെ നമുക്ക് പറ്റൂലല്ലേ നമക്ക്- എന്നെ ഇതൊന്നും അവിടെ ആവാൻ പറ്റൂലല്ലോ ആഹ് അതെ നെ തെരക്കൊന്നും ഇല്ലല്ലോ- എന്താ വേഗം കഴിച്ച് കൂട്ടി പോരണംന്നുള്ള ആഹ് അതന്നെ അത് ആക്കം പോലെ അത് ക ഴിക്കലോ അങ്ങനെ ഫുഡൊക്കെ അങ്ങനെന്തായി-
ഇല്ല അങ്ങനെ പ്രത്യേകിച്ചൊ ഒന്നുംതിന്തിന്നില്ല സാധാ കഞ്ഞിയും ചോറും- പിന്നെ പയ്യേ ഒരുലെ അരിഷ്ടം കുടിച്ചു അതന്നെ ഉള്ളു അല്ലാണ്ട് ലേഹ്യന്നും തിന്നിട്ടില്ല-
ച്ചാമതി കൊറച്ചൊക്കെ കഴിഞ്ഞിട്ടൊക്കെ-
ഇല്ല നെയ് നെയ്ച്ചാണ് ഇഷ്ടില്ല എന്നാലും ചെലപ്പോ എപ്പോഴെങ്കിലൊക്കെ- നമ്മള് നല്ല ഗോതമ്പൊക്ക
ആ പഴത്തക്ക് ഒക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് കൂട്ടിയാൽ മതി പഴം വാട്ടിനേക്കൊക്കെ ആ വൈകുന്നേരത്തെ കടിക്കൊക്കെ അങ്ങനെ കൂട്ടിയാ മതി
യ്യോ ലേശൽപ്പോ ഗോതമ്പം തുന്നിച്ചാനും മറ്റേ പഴം വാട്ടാനും
അയിന്റെ ഉള്ളിലത്തെ അവസ്ഥ എന്താണ് നമുക്ക് അറിയില്ലല്ലോ ഉണക്കായന ആ അതന്നെ ഉണക്ക ആ ഉണക്കൊന്നും ആയിട്ടുണ്ടാവല്ലേ അയിന് ആ അവിടെ എത്രോ നമ്മിളിപ്പോ രോ വീഡിയോ കാണ എത്രോ വയർ കീറിയാണ്ടൊക്കെ ചെയ്യുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ വീഡിയോ കാണുമ്പോഴാണ് ഇത്രോ ആ ആ ഇന്റെപ്പ രണ്ടാമത്തേനും അതേ സ്ഥലത്തന്നെ ആ അതന്നെ ആ ചിലത് ചിലർക്കനൊപ്പുറം അപ്പറം അയിന്റെപ്പുറൊക്ക ആക്കി ചെയ്യലുണ്ടന്റെ ഇൻ്റെ അതേ സ്ഥലന്നെ അ ആതെ എന്താണ് അതിന്റെ ഒരു വേദ ദന അതന്നെ ആ തരിപ്പുഇങ്ങട്ട് കഴിഞ്ഞാലുള്ള വേദന പിന്നെ നമുക്ക് കള ഇടക്കാൻ
ഇച്ച് ഞാൻ കുട്ടിനെ തിരിഞ്ഞ് നോക്കിട്ടുണ്ടായിനില ഇച്ച് കുട്ടിനെ വച്ചു ഇച്ച് കുട്ടിനെ വാണ്ടച്ചട്ട ഇച്ച് കുട്ടികൾ കരങ്ങീക്കണതൊക്കെ പേടിയരുന്നു ഇനിക്ക് പിന്നെ മാസയിട്ടുണ്ടായിന്നില്ല എനിക്ക് എട്ട എട്ടു മാസം എട്ടാം മാസം എട്ടാം മാസം കഴഞ്ഞ ഒമ്പ തുടങ്ങിയ തുടങ്ങിട്ട്
ബ്ലീഡിങ് എടുത്തപ്പ അല്ലേ ബ്ലീഡിങ് എടുത്തപ്പ പെട്ടെന്ന് ചെയ്യാം അമ്മള്
എട്ട് കജും എട്ട് പിറ്റേ ദിവസംഒമ്പത് തുടങ്ങ എട്ടാം മാസം ആപ്പ അങ്ങനെ ഇച്ച ഒന്നുംല്ല ഞാൻ ഒരു വേദന അറിഞ്ഞിട്ടില്ല
ആണോ ഏ അപ്പൊ പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് ബ്ലീഡിങ് പോകൻ ചിലർക്ക് വെള്ളം പോവാനൊക്കെ കേൾക്കലുണ്ട് ല്ലെ ബ്ലീഡിങ്
വെള്ളപ്പെട്ടന്ന് മൂത്ര രാത്രി മൂത്രയിക്കാൻ വാണ്ടി നിന്നതാ രാവിലെ നേരം വെളുത്തിട്ട് ഏഴ് മണിക്കായിയിട്ടുണ്ട അപ്പൊ നോക്കുമ്പോണ്ട് ബ്ലീഡിങ് അപ്പൊ തന്നെ വെള്ളം പോയിക്കണ പോചെറുതായിട്ട് പിന്നെ അങ്ങനെ ഹോസ്പിറ്റല് പോയി ഇല്ല ഒരു ദിവസം ഹോസ്പിറ്റലി കടന്നു
കടന്ന് നോക്കില്ലേ
ഞങ്ങള് രാവില പോയി ഞങ്ങള് എട്ട് മണി ഒമ്പത് മണി അപ്പ ഞങ്ങള് ഹോസ്പിറ്റല് എത്തി
ആ ശരി
അതാ അപ്പൊ ഡോക്ടർാര നമുക്ക് എന്താ സ്കാനിങ്ങ് എടുത്തോക്ക പറഞ്ഞു സ്കാനിങ് കൊടുത്തു സ്കാനിങ് എടുത്തിട്ട് അങ്ങനെ എന്നപ്പ ഡോക്ടർപറഞ്ഞു വെള്ളം പയികുണു വെള്ളം കഴറ്റാ അപ്പൊ നോക്കാ പറഞ്ഞു അങ്ങനെ വെള്ളം കേറ്റി ഇണ്ട് തൂക്കം കൊ
വൊന്നൂല്യ എന്നിട്ട് പിന്നെ അ
തൂക്കം കുറവുണ്ട് ആ ഐസുല ഞങ്ങള് വരുവോളോ ഐസുലേന്ന്
ആ ആഈ ചില മക്കക്ക്സിസേറിയൻ കഴിഞ്ഞൽ മക്കൊക്ക ഒരഅധികം കര ചിലാ തോന്നണ്ടേ എന്റെ രണ്ടു മക്കളും എന്തോ ഒരു കരച്ചില രാത്രിയൊക്കെ അറിയോ ആ പക്ഷെങ്ങട്ട് അപ്പറത്തെ നോർമല് നോർമല ആയിട്ട് പ്രസയിച്ചുത്തോ നല്ല ഒറക്ക
ഇല്ല അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ ഞങ്ങള അയൽവക്കത്തന്നെ ഒരു കുട്ടിണ്ട് പ്രസവത്തന്നെ രാത്രി എന്നും കരഞ്ഞ്കണ്ടാ
ആ ശരി ങ്ങട്ട് ഞങ്ങള് പറ ആ അതെ ആ സത്യമാണ് ഞങ്ങള് പറഞ്ഞ ഇത് എന്താണ് അവ ചെറിയടെ പെട്ടെന്ന് ഇങ്ങട്ട് കീറിടുക്കല്ലോ മറ്റെ ഓല് കുറേശെ കുറേശെ ങ്ങനെ പോരല്ലേ അത അതോണ്ടന്നെ ആ അതന്നെ ഏതായാലും ഏ ആ കുട്ടിനെന്നട്ട് കുളിപ്പിക്കാനക്ക ആള് വര്
ഇല്ല ഇവിടെ ഉമ്മ ചെയ്യുംമ്മ എല്ലാം ചെയ്യും അപ്പ പിന്നെ ഞങ പുറത്തന്നെ ആള വരുത്തില്ല ആ മ്മ താത്താന്റെ ഒക്കെ എല്ലാരതും ഇമ്മാനെ ചെയ്യല്
ഏ മ്മക്ക് കൊഴപ്പൊന്നുംണ്ടാവില്ലല്ലെ അങ്ങനത്തെ ആ അപ്പൊ നമ്മളമാര് ചെയ്യുന്ന എന്തായാലും വരുന്നോലും ആഓല്ക്ക് ഓല ഓല്ക്ക് കഴിഞ്ഞാൽ പിന്നെപ്പോ പ്രശ് ല്ലല്ലോ തിരുമ്പാനും എല്ലാത്തിനുംഅപ്പൊഇമ്മാനെ വീട്ടിൽ പിന്നെ വേറെ ആര ളള് ഉള്ള് പണി
ഇവിടെ വേറെ ഞാനും ഉമ്മീൻ തന്നെയെ ള്ളൂ പിന്നെപ്പീം ഉണ്ട് പിന്നെ വേറെ പണിയൊന്നും ഇല്ലല്ലോ
ആ അതെ ആ പിന്നെ പാര് അന്റെ ഫസ്റ്റത് ആണല്ലോ അല്ലേ വേറെ മ ആ വേറെ വേറെ മക്കളെ നോക്ക ഓലെ നോക്ക അങ്ങനെ അങ്ങ സ്വയല ഒന്നുമ ഇല്ല ഇങ്ങും മൂന്നാളു ആയിട്ട് അങ്ങനെ ആക്ക പോോലെ അങ്ങനെ ചെയ്താ മതില്ല അതെ അതെ ആ അതെ എട കുളിപ്പിക്കുമ്പോ അങ്ങനെ കരയുവോ
പിന്നെ എങ്ങനെ പിന്നെ ആ തൂ ഒക്കും കുറവാകുക കൊണ്ട് ഒക്കൾ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെയാണ് അന്നാ തിരക്കോടൂല പക്ഷെ ഉറങ്ങാണെങ്കി കുഴപ്പമില്ല പക്ഷെ നീച്ച പിന്നെ ഒളുമും ഉണ്ടാതിരിക്കൂില്ല കരന്നെയക്കാരം ഭയങ്കര ഒച്ചയാണ്
ഉറക്കുണ്ട് അങ്ങോട്ട് ഇപ്പ ഇങ്ങോട്ട് റൂമിലാ സൗണ്ട ഒക്കെ കേട്ടാല എങ്ങനെ
ഇപ്പൊന്ന് റൂമില ഇപ്പൊ ഉറങ്ങാണ് ആളാക ഇപ്പൊ ഇപ്പൊ എല്ലാ കുട്ടികളമാര്
അങ്ങനെ ആ അത് ആയി ആണല്ലേ ആ രസാണ് അ പ്രത്തുള്ള മക്കള
അപ്പൊ വേമയും വളരുകയാണോല്ലേ നമ്മുക്ക് വളർച്ച കണ്ട നക്കണില്ല അവളെ ആദ്യം പ്രസവിച്ച ആ പേരിട്ടു ആ ഇല്ല അതൊന്നും ഉണ്ടാക്കിട്ടുണ്ടായിനി
ആ അത് ശരി ആ അസുവിടല്ലേ നാട്ടിലാ
ആ ഇവിടെ എറണാകുളത്തുണ്ട്
എറണാകുളത്ത് ആ ഏതായാലും ആ ആ പിന്നെ അത്ര എങ്ങനെ ഇങ്ങോട്ട് ഉറക്ക ഒഴിവാക്കുവോ
ഇല്ല കുഴപ്പൊന്നുമില്ല ചില ദിവസങ്ങളിൽ ഇപ്പ കുഴപ്പൊന്നില്ല ഇപ്പൊ കൊറച്ചായിട്ടും ഇല്ല തിരക്കില്ല ആ ആ അതാ ഇടങ്ങാറാണ് എന്തേലും വന്നാൽ പിന്നെ ഒറ്റങ്ങൾക്ക് മാറൂല പിന്നെ എങ്ങനെ വരും എടക്കും ലക്കും
ആ ഇപ്പ
അര ഒരിക്കേ നമ്മള അർത്തുന്നന്നേ കിട്ടുള്ളൂ
ആ അതെ തന്നെ നമ്മളും ശ്രദ്ധിക്കണം ആ അതന്നെ അതെ എന്നായിക്കോട്ടെട്ടാ ഞാ വിളിക്കണ്ട് ആ അ